ഹലോ കേൾക്കുന്നുണ്ടോ
ആ കേക്കുന്നുണ്ട്
എന്തൊക്കെയാ വർത്താനം സുഖല്ലേ
ആ സുഖാടാ പിന്നെന്തൊക്കെയാ
നല്ലന്നെ സുഖായിട്ട് പോകുന്നു ഇപ്പൊ എവിടാ ഉള്ളത്
ഞാൻ ഇപ്പൊ ഇവിടെ കോലായ്മെ ഇങ്ങനെ ഇരിക്കാണ് വീട്ടിലെ നീ ഇപ്പോ എവിടെയാ ഒള്ളേ
ഞാനിപ്പോ വീട്ടിലാണ് ഞാൻഇപ്പൊ വീട്ടിന്ന് ഞാന് എന്റെ ഒരു സുഹൃത്തിന്റെ ഞാൻ ഇത്ര നേരം നേരം ഏ കൊറച്ചു കാലോക്കെ എന്റെ സുഹൃത്തിന്റെ മറ്റ് ഏഹ് വീട്ടിലായിരുന്നു. അപ്പോ അപ്പ ഞങ്ങളിങ്ങന അവിടെ ഈ സൗ ഏഹ് കോ ഏഹ് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിക്കണ എടേല് ഏഹ് പെട്ടെന്നൊരു ഏഹ് ഒര് ഏഹ് തത്ത തത്തമ്മ വന്ന്കണ്ടെന്ത്ചെയ്തു അവിടെ വന്നാണ്ടണ്ട് കെടന്നു അപ്പൊ ഞങ്ങളിങ്ങ് വിചാരിച്ചു എന്താ സംഭവം എന്ന് പെട്ടെന്നു തന്നെ ഞങ്ങക്ക് കണ്ടപ്പൊ ഒരു ഷോക്കായി. ഒരു പെട്ടന്ന് ഒരു ഞെട്ടല് അപ്പൊ ഞങ്ങള് ഏഹ് എന്തുചെയ്തു നേരെ അതിന് വേണ്ട ഏഹ് മര് മ രുന്നും അതിനെ എടുത്തോണ്ടന്ന് അയിന് നല്ല മരുന്നും അതുപോലെ തന്നെ അതിനാവശ്യമൊള്ള ഭക്ഷണൊക്കെ ഞങ്ങളെന്ത്‌ ചെയ്തു കൊടുത്തു. അപ്പൊ ഞങ്ങളിങ്ങനെ ആലോയിച്ചു കാരണം ഞമ്മളിപ്പോ ഞമ്മള് ഞമ്മളൊരാളോട് കരുണ കാണിച്ചാ ഒരു ജീ ഇപ്പ ജീവിയോടാണെങ്കിലും ഞമ്മള് ഒരാളോട് കരുണ കാണിക്കുമ്പയാണല്ലോ ഞമ്മള് ഞമ്മളോട് മറ്റുള്ളവരും കരുണ കാണി ക്കാന്നെള്ള ആ ഒരു കാര്യം ഇങ്ങനെ ഞാനിപ്പൊ ആലോചിച്ചാണ്ടിങ്ങനെ ഇരിക്കുവാരുന്നു എന്താണ് അത് സത്യവല്ലേ
അതെ തീർച്ചയായും സത്യം തന്നെയാണ്. കാരണം നമ്മളൊരാൾടെ കരുണ കാണിച്ചാ മാത്രമേ മറ്റുള്ളവര് നമ്മളോടും കരുണ കാണിക്കൊള്ളൂ പ്പോ അതിനെ കുറിച്ച് കൂടുതല് പറയുവാണെങ്കിലെ കരുണ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനവിക ഗുണ ങ്ങളിലൊന്നാണ് നമുക്കെല്ലാർക്കും അറിയാം കരുണ യുള്ള ഒരാൾടെ നമുക്ക് സംസാരിക്കുമ്പോ തന്നെ ഒരു പ്രത്യേകതരം ഒരു സന്തോഷൊക്കെ നമുക്ക് കിട്ടും മറ്റുള്ളവരുടെ ദുഃഖവും വേദനയും ഒക്കെ മനസ്സിലാക്കി സഹായിക്കാൻ തയ്യാറാ വുക എന്ന മനോഭാവമാണ് കരുണയിലൂടെ നമ്മള് ഉദ്ദേശിക്കുന്നത് ഇത് മനുഷ്യബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും മാത്രമല്ല സമൂഹത്തിലെ ഐക്യം അതേപോലെ തന്നെ ഏ സമൂഹത്തിലെ ഐക്യവും പിന്നെ ഒരു അഖണ്ഡതയും ഒക്കെ കൂട്ടുന്നതിന് ഈ ഒരു കരുണ എന്നുള്ളത് നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട് ഇപ്പൊ അതിനെ കുറിച്ച് കൂടുതല് പറയുവാണെങ്കില് ഇപ്പൊ നമുക്കറിയാം ഈ കരുണയുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് പെട്ടെന്ന് നല്ല രീതിയില് ജീ വിച്ച് പോകാൻ പറ്റും പക്ഷെ കരുണ ഇല്ലാത്ത ആൾക്കാരുമായി നമുക്ക് ഒരു സെക്കൻ് പോലും നമുക്ക് ശരിക്ക് നിക്കാൻ പറ്റൂല്ല കാ കാരണം എന്താ അവരുടെ മനസ്സ് അത്രയും മോശമായിരിക്കും പിന്നെ കരുണയുള്ള മനുഷ്യര് മറ്റുള്ളവരുടെ പ്രശ്നങ്ങള് മനസ്സിലാക്കി സഹായിക്കാൻ ശ്രമിക്കും അതൊക്കെ ശരിയല്ലേ
അതെ തീർച്ചയായിട്ടും കരുണ എന്നുള്ളത് എന്താണ് ഒരു വെറും ഒരു വാക്ക് മാത്രം അല്ലാന്നാ ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അതെന്താണ് അതൊരു മനുഷ്യ നമ്മെ മനുഷ്യന്മാരുടെ ഹൃദയത്തിൽ ഉണ്ടാവുന്ന ഒരു ഒരു ഒരു വികാരമാണ് പ്രത്യേകിച്ച് നമ്മള് നോക്കണെ മറ്റുള്ളവരുടെ മുഖം എന്താണ് സ്വന്തം മറ്റുള്ളവരുടെ ദുഃഖം എന്ത് ചെയ്യാം നമ്മളുടെ ദുഖമായി ട്ട് കാണുക അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുക സഹായിക്കാൻ മനസ്സ് കാണിക്കുക അതൊക്കെ ഇതൊക്കെ ചെയ്യുന്നത് ചെയ്യാ എന്നുള്ളതാണ് ഈ കരുണ എന്നകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം നമ്മുക്കിപ്പോ കുറേ സമ്പത്തോ സ്ഥാന വോ അല്ലെങ്കിൽ വിദ്യാഭ്യാസവോ ഒന്നും ഇല്ലെങ്കിലും ഒരാൾക്ക് എന്തേ ഒരു കരണയുള്ള മനസുണ്ടാന്നുണ്ടെങ്കിൽ എന്താണ് അയാളെക്കാ അയാ അയാളേക്കാലും യഥാർത്ഥ മനുഷ്യന് ഞാനങ്ങനെയാണ് ഒരു മനുഷ്യനെ വിലയിരുത്തുന്നത് കാരണം ഒരു സമൂഹത്തിന്റെ ഒരു സമൂഹത്തിന്റെ മാത്രമല്ല അതിന്റെ കെട്ടിടങ്ങളുടെ അല്ലെങ്കിൽ ആ സ സമൂഹത്തിലുള്ളതൊക്കെ ഏ സമൂഹത്തിൽ ഉണ്ടാവും ഉണ്ട ഉള്ളവർക്ക് ഉണ്ടാകുന്ന സമ്പത്തോ അതുപോലെ തന്നെ ഓർക്കുള്ള സ്ഥാനമാനങ്ങളോ ഒന്നും അല്ല അത് നേ നേ നിർണയിക്കണ്ടേ കാരണം ആ സമൂഹത്തിലെ ജനങ്ങളുടെ ഓൽക്ക് ഇണ്ടാവണ കരുണ അതുപോലെ തന്നെ സഹാനുഭൂതി അങ്ങനെയൊക്കെ സ്നേഹം അതൊ ക്കെയാണ് എന്ത് ചെയ്യുന്നത് ഒരു യഥാർത്ഥ മഹത്വം എന്നുള്ളത് കാ കരുണള്ളവര് സമൂഹത്തിൽ എന്താണ് ഒരിക്കലും അവിടെ വെറുപ്പിന് സ്ഥാനമില്ല എന്നുള്ളതാണ് ഇവിടെ അവിടെ ഇ ഇപ്പോ സ്നേഹം അതുപോലെ തന്നെ സമാ പ്രാനം അതുപോലെ തന്നെ സഹോദര ഭാവഒക്കെയാണ് വളരില്ലേ ഞമ്മളൊക്കെ പലപ്പോഴും എന്താണ് വലിയ സഹായ- എ കരുണ എന്നു കരുതുന്നത് കാരണം എന്നാ ഇഞ്ചിരി അല്ലെങ്കിൽ ഒരു ആശ്വാസം നമ്മളൊക്കെ പലപ്പോഴും കരുതുന്നത് എന്താണ് ഓ ഓൾക്ക്വലിയ സഹായങ്ങൾ ചെയ്ത്- അ അല്ല അ അ കാരണം നമ്മളെന്ത്്യ ഒരാൾക്ക് എന്ത്യ ഒരു പുഞ്ചിരി അല്ലെങ്കിൽ ഒരു ആശ്വാസവാ അല്ലെങ്കിൽ ഒരാൾക്ക്ൊരു കൈത്താങ്ങങ് കൊടുക്കുക അത് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക അല്ലെ വിശക്കുന്നവന് എന്ത ചെയ്യാ വിശക്കന ആർക്ക് എന്തന്ത് ചെയ്യ വിശക്കണുണ്ടന്ന് പറുമ്പോ എന്ത ചെയ്യ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക അതുപോലെ തന്നെ തെിയ ഒരാൾക്ക് എന്തെയ്യ കാണിച്ച കൊടുക്കുക അല്ലെങ്കിൽ എന്ത ചെയ്യ ഒരു വയോധികനെ അയാൾ എന്തെങ്ക കണ്ട കാണാത്ത ആളാവാം അല്ലെങ്കിൽ മറ്റു ഏ പ്രായാധിക്യം കൊണ്ടാവാം അയാൾക്ക് റോഡ് മുറിച്ചെടക്കാൻ സഹായിക്കുക അങ്ങനെയൊക്കെ ഇതൊക്കെയാണ് എന്ത കണ്ണയുടെ ഒരു രൂപങ്ങളായിട്ട്ഞ ഞാൻ കണ്ട് കാരണം കാരണം എന്നുള്ള മനുഷ്യന്മാട് മാത്രമല്ല ഞാ പറഞ്ഞ എല്ലാ ജീവജാലങ്ങളോടും കാണിക്കേണ്ട ഒരു ഗുണമാണ് കാരണം ഞാൻപ്പപ്പോ പറഞ്ഞൽ തന്നെ ഞങ്ങിപ്പോ ആ തത്തയെ നല്ല രീതിയിൽ അല്ലെങ്ക ഞങ്ങക്കിപ്പോ എന്തായിരുന്നു അതിനെ അവിടുന്ന് വലിച്ചെറിയാമായിരുന്നു പക്ഷെ ഞങ്ങളാ ചെയ്യാതെന്ത ചെയതോ ഞങ്ങൾക്ക് ഒരു പക്ഷെ ഞമ്മളാണിപ്പോ നഞമ്മളിപ്പോ ഇതുപോലെ മറ്റൊരു രാജ്യത്ത് പോയിട്ട് ഏർ എന്ത്യാ വലി ഒരു രീതിയില് മറ്റ രാജ്യത്ത് പോയി ഏ ഇപ്പൊ നമ്മള് നമുക്ക് നമ്മുടെ കയ്യിൽ പണമില്ല അതുപോലെ നമുക്ക് പരിചയമില്ലാത്തവരാണ് അങ്ങനൊക്ക ഉള്ളര അവസ്ഥ വരുമ്പോൾ നമ്മൾ എന്തന്ത് ചെയ്യ ന നമ്മൾ ആരുടെ ഭക്ഷണം ചോദിക്കുമ്പോ നമ്മളെ അവിടുന്ന് പറഞ്ഞേക്കുന്നര അവസായം ഒക്കെ നമുക്ക് എന്തതു ചെയ്യ ഒരു സങ്കല്പിക്കാൻ കഴിയാത്ത ഒന്നാണ് അപ്പൊ അതെന്ത് ചെയ്യ അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ് ഇതിന്റെ അടിയിലൊക്കെ ഉണ്ടാ ുള്ളത ഇതൊക്കെ ഇത് അങ്ങനെ എന്ത് ചെയ്യ അത്തരം സന്ദർഭങ്ങളൊക്കെ ന നമുക്കാ ാ ത നമ്മ മറ്റുള്ളവരോട് അത്ീ മനുഷ്യന്മാരോട ആട്ടെ മറ്റു ജീവജാലങ്ങളോട ആട്ടെ എന്തണം കരുണ കാണിക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് കാരണം പ്രയോടുള്ളമ്മ നോണെ പ്രയോടുള്ള കരു മ വെട്ടിമാറ്റം അതുപോലെ നദി നദികൾ അതുപോലെ തന്നെ ജലാശയങ്ങൾ നമ്മുടെ നാട്ടിലുള്ള കുളങ്ങളെ പോയ ക്കെ മലിനാക്കുക അതുപോലെ തന്നെ വായു എന്ത ചെയ്യാ ഇങ്ങനെ വാഹനങ്ങളുടെ പുക കാരണംന്തന്നെ നമ്മടെ വ നമ്മുടെ നാട്ടിലൊക്കെളും വായിക്കുന്ന വളരധികം ഹ് വൃത്തികരായിക്ക കൊണ്ട്ിെക്കുവയാണ് അങ്ങനെയുള്ള ഇതൊക്കെന്താണ്െ ഇതൊക്കെ പ്രകൃതിയോട് ചെയ്യുന്ന ഒരു ക്രൂരതയാണ് കാരണം ഇങ്ങനെയൊക്കെ ഇത് ഇതൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നതിലൂടെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെയാണ് എന്ത ഞാൻ മനസ്സിലാക്കുന്നത് പ്രകൃതിയോടുള്ള കരുണ എന്നുള്ളത് ഇപ്രകാരമായിരിക്കുംുള്ളതാണ് നമ്മ നമ്മുടെ ചരിത്രത്തിൽ എന്ത ഏറ്റവും ണ നിരവധി മാതൃക വ്യക്തിത്വങ്ങൾ ഉണ്ട എന്നാണ് ഉള്ളതായിട്ട് നമുക്കറിയാം അതി ഉദാരണ നമ്മളെ ഗാന്ധിജി അതുപോലെ തന്നെ മറ്റു പലരും നമ്മ നോക്കുകയാണെങ്കിൽ നമ്മള് ഗാന്ധിജി എന്നുള്ളതാണ് അഹിംസയുടെയും അ അഹിംസയുടെയും അതുപല തന്നെ കണ്ണടയുടെെ ഒരു സന്ദേശം എന്താണ്. ലോകത്തിന് നൽകിയ ആൾക്കാരാണ്. കാരണം നമ്മക്ക് ഗാന്ധിജി പറ വാക്കുകള് നമക്ക് കേട്ടാ നമുക്ക് മനസ്സിലാവും. കാരണം ദുർബലർക്ക് ഒരിക്കലും ഉണ്ടാവൂല്ല ക്ഷമിക്കാൻ കഴിയൂല. കാരണം ക്ഷമ ന്നുളളതന്താണ് ശക്തരുടെ ഗുണാണ്. അത് അങ്ങ് ഇ ഇതൊക്കെ ഇത്തരം ഇങ്ങനെയുള്ള തുടങ്ങിയ വാക്കുകളോടൊക്കെ എന്തായിരുന്നുണ്ടാവും വാക്കുകളുടെയും വെറും വാക്കുകളിൽ മാത്രം ഒതുക്കാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവർ ത്തിലൂടെ കൂടി എന്ത് ചെയ്യുന്നുണ്ട്. കരുണ കൊണ്ടുവരാൻ ശ്രമിക്കു ശ്രമിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്ര ത്രങ്ങളൊക്കെ വായിക്കുമ്പോ നമുക്ക് മനസ്സിലാവണ്ട്. കാരണം ഗരു ഈ നമ്മള് നോക്കാണെ ഗൗതമ ബുദ്ധൻ എന്ന ആള് മനുഷ്യരോട് മാത്രമല്ല എല്ലാ ജീവജാലങ്ങളോടും ക കരുണ കാണിക്കണന്നറഞ്ഞ് അദ്ദേഹം എന്തെയ്യുന്ന് കാരണം സ്നേഹം അതുപോലെ തന്നെ സഹാനുഭൂതിന്ന് പറഞ്ഞ ഒരു ജീവിതമാണ് എന്ത് യഥാർത്ഥ ജീവിതന്ന് എന്തെയ്തേ അദ്ദേഹം ലോകത്തോടെ വെറും വെറും പഠനം മാ പ അദ്ദേഹം പറയുക മാത്രല്ല അദ്ദേഹം അങ്ങനെ ജീവിച്ച് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. കാരണം ഇന്ന് ലോകം എന്നുള്ളത് എന്താണ് വളരെ വേഗ ത്തില് മാറിക്കൊണ്ട് നിക്കാണ്. കാരണം പ്രത്യേകിച്ച് നമ്മള് സാങ്കേതികവിദ്യ എന്ത് വളരെ രീതിയില് വള വള രുന്നുണ്ട്. അതുപോലെ തന്നെ ശാസ്ത്രങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ നോക്കാണെ മനുഷ്യനെ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും എന്ന് വേണ്ട സകലമാന സ്ഥലത്തേക്കും എന്താണ് യാത്ര ചെയ്തുകൊണ്ട് രിക്കാണ് എന്നാലേ ഈയൊരു പുരോഗമനങ്ങൾക്കിടയിലൊക്കെ തന്നെ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നെന്താ ചെയ്തേ ഒരിക്കലും കരുണ എന്നുള്ള സാനം നഷ് ടപ്പെടരുത് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കരുണയില്ലാത്തത് കരുണയില്ലാത്ത അറിവ് എന്താണ് അപകടകരാണ്. അതുപോലെ തന്നെ കരുണ ഇല്ലാത്ത സമ്പത്ത് എന്നുള്ളതെന്താണ് ഒരു ഉപകാരം ഇല്ലാത്തതാണ്. കാരണം കരുണ ഇല്ലാത്ത അധി കാരം എന്നുള്ളത് ഒരു ഭയാനകവുമാണ്. കാരണം ധാരാളം ക്രൂരന്മാരായ കരുണ ഇല്ലാത്ത കരുണ ഇല്ലാത്ത ധാരാളം ഭരണാധികാരികള് എന്തു ചെയ്യും നമുക്ക് കാണാൻ സാധിക്കും നമ്മള് ചരിത്രങ്ങൾ ചരിത്രം എടുത്തു നോക്കാണെ നമുക്ക് അതില് പ്രധാനമായിട്ട് നമ്മ ആ അടെവെടെ അടിവരയിടുക അഡോഫി ഹിറ്റ്ലർ എന്ന ആ ഒരു ദുർഭരണാധികാരിയായിരിക്കും. കാരണം അദ്ദേഹം എത്ര എത്ര മനുഷ്യരാണ് ഒരു കരുണ കൂടാതെ കൊന്ന് കളഞ്ഞതേ. യാതൊരു ദയാദാക്ഷണ്യവും കൂടാതെ ധാരാളം മനു ഷ്യരെ മനുഷ്യ കോലങ്ങളെ എല്ലാം വെറും ഒരു ഏഹ് വെറും മ മനുഷ്യരെന്ന ഒരു പരിഗണന പോലും കൊടുക്കാതെ എന്തു ചെയ്തു. എത്രയോ ലക്ഷ കണക്കിന് കുട്ടികളെന്നോ അതുപോലെ തന്നെ മുതിർന്നവരെന്നോ ഒരു പരിഗണനയും ഇല്ലാതെ എന്തുചെയ്തു വധി വച്ച് കളഞ്ഞ ധാരാളം ഏഹ് ഈ കഥ കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ മന നമ്മളൊക്കെ മന വളരെ സങ്കടത്തോട് കൂടിയാണ് അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണ്ടേ ഏഹ് അല്ലെ അത് കാരണം ഇതൊക്കെ ഇതൊക്കെ ധാരാളം നമ്മൾ കരുണയെ കുറിച്ച് പറയുമ്പോളും ഇത്തരം കരുണ വറ്റാത്ത കരുണ വറ്റിയ ധാരാളം ഭരണാധികാരികൾ അടക്കം എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ മുൻകാലങ്ങളിൽ കഴിഞ്ഞു പോയി എന്നുള്ളത് വളരെ അധികം ഖേദകരമാണ് അത് സത്യല്ലേ.
അത് തീർച്ചയായും സത്യാണ്. നമ്മളെ ഇജ്ജ് ഇപ്പോ പറഞ്ഞതാലോചിക്കാണ് അഡോ റ്ററ് ഹിറ്റ്ലറെ കുറിച്ച് നീ പറഞ്ഞല്ലോ. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ദയാന്നുള്ളൊരു ദയയുടെ ഒരു കണിക പോലും കരുണയുടെ കണിക പോലും അദ്ദേഹത്തിന്റെടുത്തുകൂടി പോലും നടന്നു പോയി ട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എത്രയെത്ര ജൂതന്മാരെയാണ് അദ്ദേഹം തൻ്റെ ഒരു ദേ ഏതോ ഒരു ജൂതനെ തന്നോടെ ചെയ്ത ഒരു ക്രൂരതക്കല്ലെ ചതിക്കു വേണ്ടിട്ട് എത്രയോ നിരപരാധികളായ ജൂതന്മാരെയാണ് അദ്ദേഹം വധത്തിന് വേണ്ടി തയ്യാറാക്കി ഹോളോ കാസ്റ്റ് എന്ന ഒരു പ്രക്രിയയ്ക്കു വേണ്ടി അദ്ദേഹം തള്ളി വിട്ടത്. എത്രയ എത്ര ആളുകളെയാണ് അദ്ദേഹം കൊന്നു തള്ളിയത്. നമുക്കറിയാം അവരൊന്നൊരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ തനിക്ക് കരുണയെന്ന് കരുണ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് അല്ലെങ്കി തനിക്ക് ഏഹ് അവരോട് ദേഷ്യമുള്ളത് കൊണ്ട് അവരെ എല്ലാവരേയും അദ്ദേഹം ചുട്ടു കൊല്ലുകയും അതേപോല് തന്നെ ഏഹ് വിഷവാതകങ്ങള് കൊണ്ട് കൊല്ലുകയും മാത്രമല്ല ഏഹ് ഭക്ഷണങ്ങളില്ലാതെ ഒറ്റപ്പെടുത്തി കൊ കൊറേ കൊല്ലുകയാണ് ഒരുപാട് പല പല രീതിയിലാണ് അവര് എല്ലാവരേയും കൊല്ലുന്നത് ഇതൊക്കെ ഇതൊക്കെ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ദയാന്ന്ള്ളൊര് ദയയുടെ ഒരു കണിക പോലും അദ്ദേഹത്തിന്റെ മനസ്സിലില്ലാ എന്ന് നിങ്ങളെ അറിയിക്കാ വേണ്ടിട്ടാണ്. അതുപോലെ തന്നെ അമ്മള് ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ് ഈ ലോകത്ത് കരുണയും ദയൊക്കെ വളർത്തുന്നതില് ഒരുപാട് മതങ്ങള് എല്ലാ മതങ്ങളും പ്രധാനപ്പെട്ട പങ്കള് വഹിച്ച്ട്ടുണ്ട്. ഇപ്പോ പറയാണെങ്കില് ഹിന്ദു ഹിന്ദുമതം നമുക്കറിയാം പുരാണങ്ങള് അതേപോല് തന്നെ ഭവത്ഗീത അങ്ങനെ കൊറേ പുരാണങ്ങള് പിന്നേ അങ്ങത്തെ കൊറേ ഇതിഹാസങ്ങളൊക്കണ്ട് ഹിന്ദു മത ത്തില് ആഹ് ഇതിഹാസങ്ങളൊക്കെ തന്നെ കരുണയുടെ പ്രാ പോലെ ഇസ്ലാം മതം ഇസ്ലാം മതത്തില് ഒരുപാട് പ്രവാചകന്മാര് ഈ ക കരുണ എന്നതിന് ഒരുപാട് നിർവചനങ്ങളൊ അതേപോല് തന്നേണ് ക്രിസ്തുമതം, ബുദ്ധമതം തുടങ്ങിയ എല്ലാ മതങ്ങള്ലും കരുണക്ക് വല്ല്യ പ്രാധാന്യണ്ട് അവരെല്ലാം തന്നെ പര പറയുന്നത് ദരിദ്രയെ സഹായിക്ക്ക അതൊരു കരുണയുടെ ഒര് ഏഹ് ഈ രൂപമാണ് പക്ഷെ എല്ലാ ദരിദ്രരേയും സഹായിക്കണം എന്നല്ല ചിലര് തട്ടിപ്പ്കാരൊക്കണ്ടാവാം ചിലര് വേഷം കെട്ടി നടക്കുന്നവരുണ്ടാവാം അത്കൊണ്ട് ദരിദ്രരെ സഹായിക്കുമ്പോ നമ്മക്ക് കഴിയുന്ന രൂപ ത്തില് സഹായിക്കുകാ എന്ന്ള്ളതാണ് പിന്നെ രോഗികളെ പരിചരിക്കുക പിന്നെ അനാദരെ സംരക്ഷിക്ക എന്നിവയെല്ലാം മത കരുണയുടെ പാഠങ്ങളാണ് ഇതെല്ലാം തന്നെയാണ് കരുണയുടെ രൂപങ്ങളായിട്ട് മതങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ആ ആധുനിക ലോകത്ത് കരുണ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് ശരിയാണോ? അതോ തെറ്റാണോ അല്ലെങ്കിൽ അതിന്റെ സങ്കല്പം മാത്രമാണോ?
അതെ തീർച്ചയായിട്ടും പലർക്കിടൽ ഈ ഒരു ആധുനിക കാലത്ത് ചെയ്യുന്നുണ്ട് പുതുതലമുറയിൽ അടക്കം കരുണ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ പല വീട് ദിവസം നമ്മൾ കാണുമ്പോ നു നമക്ക് ഓർമ്മ വരുന്നത് എന്താണ് ഇപ്പോഴും കരണ വറ്റാത്ത ധാരാളം കുട്ടികളും അതുപോലെ തന്നെ യുവാക്കളൊക്കെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം ധാരാളം ഏഹ് മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടും അതുപോലെ തന്നെ അവർ മറ്റുള്ളവടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവർക്ക് പിന്തുണ ഏകിയും സഹായം നൽകിയ ഒക്കെ ഇങ്ങനെ ധാരാളം കരുണയേകുന്ന ധാരാളം ആളുകൾ ഉണ്ട് ഇപ്പോ എന്നുള്ളത് വളരെയധികം സന്തോഷമണ്ട് ഈ ഒരു വിയത്തെ കുറിച്ച് പറയാ പറയയാണെങ്കിൽ നമുക്ക് ഒരുപാട് പറയാനുണ്ടത് നമുക്ക് മറ്റൊരു കോളിലൂടെ പറയാല്ലേ
അതെ തീർച്ചയായും മറ്റൊരു കോളിലൂടെ പറയാം
ഓക്കെ എന്നാ ശരി